ആ കേക്കാം.
ആ
ആ എന്താ പ്ലസ് ടു ഒക്കെ ഏതായിരുന്നു വിഷയം? ആഅ ഓ. പിന്നെ- വീട്ടില വീട്ടിൽ തന്നെ എന്താ- ആ ഉണ്ട്ണ്ട് എനിക്ക് രണ്ട് മക്കള്. മൂത്താക്ക് മൂന്നര വയസ്സ് പ്ലേ സ്കൂളിൽ പഠിക്കുക. പ്ലേ സ്കൂളിൽ പഠിക്കാൻ മൂത്ത ആള് ഇളയാ- മൂന്ന് മാസം ഇല്ല ഇന്ന് ലീവ്ല്ലേ ഇന്നിപ്പോ വീട്ടിൽ തന്നെ ഉണ്ട്. രാവിലെ ആ ഒമ്പത് മണിക്ക് ബസ്സ് വരും എട്ടമ്പതൊക്കെ ആകുമ്പോ വരും. വൈകിട്ട് മൂന്ന മണി വരെ ക്ലാസ് ഉള്ളൂ പിന്നെ കൊച്ചു സെക്കൻഡ് ട്രിപ്പിലാണേ വരുന്ന. അതുകൊണ്ട് നാല് മണിയൊക്കെ ആവും വീട്ടിൽ എത്താൻ
ഫുഡൊക്കെ കൊണ്ടു പോകലാ?
ആ ഫുഡ് ചോറ് കൊണ്ടൊണ്ടാ ഗവൺമെന്റ് സ്കൂളാണ അപ്പൊ രാവിലെ- ല്ലെ കാപ്പി ഒരു പത്തരൊക്ക ആകുമ്പോ- കൊച്ചുങ്ങളായത കൊണ്ട് പൊടിക്ക കൊച്ചുങ്ങളായത് കൊണ്ട് കാപ്പി കുടിക്കാം പത്തര ആവുമ്പോ കാപ്പി കൊടുക്കും. അത് കൊടുത്തയക്കണം ഉച്ചക്ക് ശേഷം ഒരു രണ്ടരൊക്കെ ആകുമ്പോൾ സ്നാക്സ് കഴിക്കും. അതും കൊടുത്തേക്കണം. ചോറവിടെന്ന്.
ഇനി നാളെ ഉണ്ടാവൂലല്ലേ തിങ്കളാഴ്ച മുതലായിരിക്കൂലേ
ആ ഇനിപ്പ തിങ്കളാ്ഴ്ച അല്ലേ. രണ്ടു ദിവസം ലീവ് ആയതു കൊണ്ട് ഇഷ്ടംപോലെ വർക്കുകൾ തന്നിട്ടുണ്ടേ.
അതൊക്കെ ചെയ്യാണ്ടാവൂലേ.
ആ കഥ പറഞ്ഞ് ഗ്രൂപ്പിലിടാനും പാട്ട്പാടി- ഇടാനും അങ്ങനെയൊക്കെ ഉണ്ട് ഇല്ല ഇല്ല കഴിഞ്ഞില്ല അതിനൊക്കെ രാവിലെ ഒന്നും വിളിച്ചാ വരൂല്ല. കളിച്ച് കളിച്ച് നടക്കും രാത്രി സന്ധ്യ സന്ധ്യ കഴിഞ്ഞിട്ട് വിളിച്ചാലേ ഇതിനൊക്കെ ഇരിക്കത്തുള്ളൂ. അന്തി കഴിഞ്ഞാല് എവിടെയെങ്കിലും ഇരിക്കുള്ളൂ കാര്യയിട്ട് അത്വരെ ഓട്ടോം ചാ-
അവിടെ ആരുണ്ടോ കൂടെ കളിക്കൻ
ആ നാത്തൂന്റെ മോനുണ്ട്.
ആ ആ ഓ. എന്റെ തോന്നയിക്കും
ആ. അവന്റെ കൂടെ കളിക്കും. അവന്റെ കൂടെ കളിക്കും ഭയങ്കര ഇഷ്ടമാണ്.
ഫുഡ്ക്കെ രാവിലെ ഉണ്ടാക്കലായിക്കുലെ
ആഹ് അവന് ചോറ് കൊണ്ടു പോണം അപ്പൊ. രാവിലെ ആവും
ആഹ് ആഹ് അങ്ങനെ.
ഹ് പതുക്കെ.
അത്ര പിന്നെ അതന്നായിരിക്കും കഴിക്കല്.
അല്ല അല്ല കാപ്പിയുണ്ടാവും
രാത്രി ചോറ് കഴിക്കലില്ല
രാത്രി കൊറവാ തീരെ ഇല്ലെന്നല്ല ചെലെ ദിവസം കഴിക്കും. എന്നാലും കൊറവാണ് അധികോം കാപ്പി നമ്മക്ക് വല്യോർക്ക് കുഴപ്പോ ഇല്ല പക്ഷെ കൊച്ച്ങ്ങക്ക് കാപ്പി വേണം എന്ന് നിർബന്ധാ.
ഉം. ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും
ആഹഹ് ആഹ് ആ ഭൂരി രി നൈസ് പത്തിരി ചപ്പാത്തി
ഇണ്ടാക്കണ്ടെ ഇനി അത് വൈകുന്നേരം
ആഹ് അത് വേണം.
രാവിലെയും വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കണല്ലേ? എന്നും ഉണ്ടാക്കോ?
ആ അധിക ദിവസോം ഇണ്ടാക്കും
ആഹ് ആഹ്.
ഇങ്ങളയ് ഉച്ചത്തെ ഫുഡന്നെ രാത്രി കഴിക്കുന്നെ?
ആഹ് രാത്രി വേറെ ഉണ്ടാക്കലില്ല.
ആഹ് ഹാ.
എല്ലാർക്കും അതന്നെ മതി ചോറ് മതി അപ്പ അതന്നെ കഴിക്കും.
ആഹ് അങ്ങനെ കുക്കിങ്ങൊക്കെ അറിയാമോ എങ്ങനെയാണ്
കുക്കിംഗ് അറി ചെയ്യാ പക്ഷെ അങ്ങനെ ഇണ്ടാക്കലില്ല ഉമ്മ ഇണ്ടാക്കുമ്പോ പിന്നെ അമ്മള്ണ്ടാക്കൂല മടിയാവും ഉമ്മ എങ്ങട്ടെങ്കിലൊക്കെ പോവാണെങ്കില് ഞാൻണ്ടാക്കും
ഓ ഓ.
സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഞമ്മക്ക് പറ്റിയോക്കെ ആണെങ്കിലും ണ്ടാക്കും
ആഹ് ആ അങ്ങനെ. പിന്നെ കൃഷി അങ്ങനെല്ലോ ഉണ്ടോ?
കൃഷിയായിട്ട് ചെറിയ ചെറിയ. ചേമ്പ് അങ്ങനത്തെ വായ അങ്ങനത്തൊക്കെ ഉണ്ട്. അധികായിട്ടൊന്നുല്ല, അവിടെ ഉണ്ടോ?
ഇവിടെ കൊറച്ചുണ്ട് കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് പച്ചക്കറിം. ആഹ് വലുതായിട്ടൊന്നും ഇല്ല റംമ്പുട്ടാന്, ഫാഷൻ ഫ്രൂട്ട്. പിന്നെ മുരിങ്ങ കപ്പ കപ്പക്ക ചക്കപ്പഴം ചക്ക മാങ്ങ തേങ്ങ അങ്ങനത്തെയൊക്കെ പിന്നെ മുളക്, തക്കാളി. കറിവേപ്പ് അങ്ങനെയൊക്കെ.
ആഹ് ആഹ്. ട്രാവലൊക്കെ ചെയ്യല് ഉണ്ടോ ആഹ് ആ.
ട്രാവല് ആഹ് ഉണ്ട് കൊഴപ്പല്ല ഹസ്ബന്റിന് ജോലി രണ്ടാഴ്ച്ചക്ക് ഒരു ദിവസേ ലീവ് കിട്ടുള്ളൂ കേട്ടോ. രണ്ടാഴ്ച്ച കഴിഞ്ഞിട്ട്.
ഹാ ഓ
അ ആഹ് അപ്പൊ വരുമ്പോ എങ്ങട്ടെങ്കിലൊക്കെ പോകും ആ ആഹ് പോവാറുണ്ട്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
എന്റെ കുടുംബ വീട് മലപ്പുറത്താണ്. അപ്പം നമ്മളിവിടെ കുറച്ച് രണ്ട് മൂന്ന് ജില്ലടെ വ്യത്യാസണ്ട് അപ്പൊ നമുക്ക് അത് തന്നെ ഒരു ടൂറാണ്
അ അങ്ങനെട്ക്കെട്ക്ക് പോകാ ണ്ടായിരിക്കൂലേ
എടക്കെ ആഹ ഇപ്പൊ ഈ വെക്കേഷന് പോയായിരുന്നു അപ്പൊ അത് നമുക്കൊരു ടൂർ ആണ് ഇവിടുന്ന് അങ്ങ് വരെ എത്തുമ്പോ തന്നെ
ആഹ എന്റെ കുടുംബക്കാരണ്ട് മലപ്പുറത്തെ
ഏ
എന്റെ കുടുംബക്കാരുണ്ട് മലപ്പുറത്തും അപ്പൊ ഞങ്ങളും ങ്ങനെ
ആ ഞങ്ങള് രണ്ട് മൂന്ന് ജില്ല വ്യത്യാസാണേ അപ്പൊ അതൊരു രസല്ലേ ട്രെയിനിലൊക്കെ കേറി പോണ
ഉം ഉം ട്രെയിനിലാ പോവലേ
ആഹ അതെ ഒരു തവണ ബസിൽ പോയിട്ടുണ്ട്
ബസ് പോകുമ്പോ കൊറേ പോവാണ്ടാവൂലോല്ലേ
ആഹ ഉണ്ടാവും ബസ്സിക്കേറിയ ഒരു രാത്രി മൊത്തം വേണം ആ അല്ല വല്യ വ്യത്യാസം ഇല്ലാന്ന് തോന്നുന്നു കാരണം ബസ് കേറിയ രാത്രി മൊത്തവും പകലാണെങ്കിൽ ഒരു പകല് മൊത്തോം വേണം അ മൊത്തം രാവിലെ ഒമ്പത് മണിക്കൊക്കെ ആണെങ്കി വൈകിട്ട് ഒരു ഏകദേശം സമയണോ പറയുന്ന വൈകിട്ട് ഒരു ഏഴെട്ട് മണിയാവും അപ്പൊ കണക്കല്ലാം തോന്നല്ലേ രാത്രി പിന്നെ അധികം വണ്ടികളൊന്നും റോഡിൽ ഇല്ലാത്തോണ്ട് സ്പീഡിൽ പോവായിരിക്കും
ഉം ഉ അങ്ങന വൈകുന്നേരം ചായക്ക് സ്പെഷ്യൽ ലെന്തെങ്കിലൊക്കെണ്ടാക്കലുണ്ടോ
ഇല്ല അതെന്ത് അതെന്തെങ്ങനെ ബേക്കറി തന്നെ എന്തെങ്കിലും ബേക്കറി ഒക്കെ എടുക്കും ചായക്ക് അല്ലെങ്കി കടേന്നും അല്ലേ പൊരിപ്പ വാങ്ങും എണ്ണക്കടികളെ
ഹാ
കടേന്ന് വല്ലം വാങ്ങും ആ ഇവിടെ ഉണ്ടാക്കൽ നമ്മള് റമദാന്നാണേ നല്ല കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത്
ആഹ ആ
അല്ലാത്ത ദിവസം വൈകിട്ടക്കെ വല്യ നിർബന്തോന്നുല്യ പിന്നെ കൊച്ചുങ്ങൾ ചിലപ്പോ രാവിലെ പോകുമ്പോ പറയും വൈകിട്ട് ഇന്ന സാനം വേണം അങ്ങനെയൊക്കെ പറഞ്ഞാ ഉണ്ടാക്ക ക്കി വെയ്ക്കും
ഓ അങ്ങനെ
ചില ദിവസം പോകുമ്പോ പറയും വൈകിട്ട് എനിക്ക് ഇന്ന സാനം വേണം അല്ലെങ്കിൽ എനിക്ക് പോപ്പ്കോൺ വേണം മാഗി വേണം അങ്ങനെ പറയും സ്കൂൾ വിട്ട് വരും ഇന്നെ സാനം വേണോന്നൊക്കെ പറയും അങ്ങനെയുള്ള ദിവസങ്ങളിലാണെങ്കി ഉണ്ടാക്കിവെയ്ക്കും
ഓ അങ്ങനെ
പിന്നെ ഇവിടൊള്ള രണ്ടു പേരും അങ്ങനെ അധികായിട്ടൊന്നും തിന്നൂല ഇപ്പൊ പൊരിപ്പുകൾ വാങ്ങിച്ചാലും ഒരെണ്ണം കൊടുത്താലും അതിൻ്റെ പകുതി തിന്നിട്ട് പകുതി കളയും അങ്ങനത്തേണ്. തീറ്റ ഇറങ്ങൂല നേരെ മറിച്ച് ബേക്കറി കൊടുത്ത് കഴിഞ്ഞാ അത് എത്രവേണേലും ഇരുന്ന് തിന്നോളും
ആഹ അതെല്ലോടത്തും അങ്ങനെന്നാണല്ലോ
ഉം കൊച്ചുങ്ങളെ എല്ലാടത്തും അങ്ങനെ തന്നെ തോന്നല്ലേ
ഉം ഉം എല്ലാർക്കും മാഗി അങ്ങനത്തൊക്കെ വേണ്ടേ
അതാ മാഗി ആ മാഗിയ ഒക്കെ കൊടുത്താ തിന്നും മാഗി പോപ്കോൺ അങ്ങനെയൊക്കെ തിന്നും അല്ലാതെ വേണ്ടത് വല്ലോം ആ ശരീരത്തിന് വേണ്ടതെല്ലാം കൊടുത്ത ആഹ അതൊന്നും വേണ്ടേ അന്നാ കൊച്ചാണെങ്കി ഇന്നലെ സ്കൂളിന്ന് വീഴയും കൂടെ ചെയ്തേ തിന്റെ ചെറിയ നിർബന്ധം കാര്യം ഒക്കെ ഉണ്ട് ബാത്‌റൂമി പോയതാ സ്റ്റെപ്പിന്ന് കാല്തായി വീണ്
ഉം
പറഞ്ഞു കൊക്കലാ ഉ കണ്ണിന്റെ സൈഡും ചുണ്ടൊക്കെ പൊട്ടിയിരി അധികം മുറിഞ്ഞിട്ടുണ്ട്
കാണിച്ച ന്നിട്ട്
ഇല്ല അത് കുറവുണ്ട് ഇപ്പൊ എന്റെ യ്യിൽ മുറിവിന്റെ പൗഡർ ഉണ്ടായിരുന്നു കൊച്ചുങ്ങൾക്ക് മുറിവിന ഇടുന്ന പ്പൊ അതൊക്കെ ഇട്ടപ്പോ പെട്ടെന്ന്
ഒണിങിയോ
ആഹ ഉണങ്ങി അങ്ങനെയാണ് പിന്ന നിങ്ങള് മാത്രേ ഉള്ളൂ ആ വീട്ടില്
ആഹ് ഇപ്പ ഇവിടെ ഞാൻ മാത്രേ ഉള്ളൂ അല്ല താത്തണ്ട് ഓളെ കല്യാണം കഴിഞ്ഞു
ഓ ഓ ഇത് എത്രന്ന എത്രേന്റെ കോഴ്സ പ്പ ചെയ്യുന്നത്
നാല് മാസത്ത താ ചെൽപ്പങ്ങി ഞാൻ മാറും ഞനിപ്പ രണ്ട് മൂന്ന് സായി ട്ടൊള്ളൂ ചേർന്ന്ട്ട്
മൂന്ന് മാസോ
മൂ മൂന്ന് ദിവസമായിട്ടും
ഓ ഓ ഓ ഓ അങ്ങനെ ആഹ
ഞാനും
ന്നെ
കൂടിണ്ട്
അത് കഴിഞ്ഞിട്ട് എവിടെങ്കിലുക്കെ കയറണം എന്നൊക്കണ്ട് ആ വൈകിട്ട് വരെ മ്മക്ക് വേണെ ക്ക ഇരിക്ക ഉച്ച വരെ ഇരിക്കനൊലും ഉണ്ട് വൈകീട്ട് വരെ ഇരിക്കണോലുംണ്ട്
ആഹഹാ അങ്ങെ നെ ആഹ
നമുക്ക്ിഷ്ടമള്ളപ്പ പോരാ അങ്ങനെ
ഓ അപ്പൊ എത്ര സമയം എത്ര മണിക്കൂർആ
അങ്ങനൊന്നുംല്ല
ഞമ്മള് വേഗം ഇരുന്ന് ഇരുന്നാ വേഗം തീരും ക്ലാസ് വേം കഴിയും അങ്ങനെ
അങ്ങനെ ഓരോരുത്തർക്കായിട്ടാണോ സ്പെഷ്യൽ ആായിട്ടാണോ ഓ ഓ അല്ലാതെ ഇന്ന ബേച്ച അങ്ങനെ ഇല്ലല്ല ആഹ ആഹ് ശരി